ഹലോ ആഹ് കേൾക്കാൻ പറ്റ്ന്ന്ണ്ട്
ആഹ് എന്തെക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷാ അവിടെയോ
ഇവിടെയും നല്ല വിശേഷം മഴയാണോ
ആഹ് ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പം മഴയൊക്കെ ചോർന്ന് ഒര് വെയിലിങ്ങെനെ താെടങ്ങ്ന്ന്ണ്ട് അപ്പൊ നമ്മള് ചിക്ക്യെ ഏഹ് ഡ്രസ്സൊക്കെ തോരട്ട്ങ്ങാണ്ട് ഇപ്പണ്ട് വെരാ നീപ്പം ഇങ്ങ് നോക്കി നിക്കണം ഈ മഴ പെയ്യോ ഇല്ല്യാേ ന്നൊക്കെ നോ ക്കാൻ
ആഹ് ഇവിടെ എത്രേം നേരം വെയിലായിര്ന്നു ഇപ്പം മഴ പെയ്യ്ന്ന്
ആണോ ഇടി മിന്നലൊക്കെണ്ടോ
മിന്നലൊന്നുല്ല പക്ഷേ നല്ല മഴയും നല്ല കോളും കാറ്റും ചോറൊക്കെ കഴിച്ചോ
അങ്ങനെ ഓഹ് ചോറൊക്കെ കഴിച്ചണ ഇരിക്കും ഓഹ് കഴിച്ചു കഴിച്ചു കഴിച്ചുക്കാണ്ട്ങ്ങനെ ഇനിയിപ്പോ നല്ല പൊത പ്പു മൂടി കടന്നാ നല്ല സുഖായിരിക്കും നല്ല മഴയും ആഹാ ഒറങ്ങാന്
മക്കളൊക്കെ ഉണ്ടോ
ഓഹ് ണ്ട്
ആഹ് ഇന്ന് സ്കൂളിൽ പോവണ്ടായിരുന്നല്ലോ അല്ലേ
ഇല്ലല്ല ഇന്ന് സ്കൂള ഇല്ലല്ലോ ഇന്ന് ശനിയായതുകൊണ്ട് പിന്നെ നിങ്ങളെ വീട്ടില് ഏഹ് കൃഷികളൊക്കെ ഉണ്ടോ
കൃഷി ഉണ്ടായിരുന്നു ഇപ്പ ഞങ്ങളടെ വീട്ടിൽ വെള്ളം കയറന്ന കാരണം ഇപ്പ മഴയല്ലേ
ഉ
എല്ലാം പോയി വെള്ളം നിക്കും മഴയത്ത് ഞങ്ങളെ വീട്ടി വെള്ളം നിക്കും
ആണോ അപ്പൊ ഈ സ്റ്റ മഴ പെയ്യാൻ തുടങ്ങുമ്പോഴന്നെ നല്ലോണം ഏ വെള്ളം കയറി വരോ
ആഹ് മഴ വെ അല്ലാ മഴ രണ്ട് മൂന്ന് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും മുറ്റത്ത് വെള്ളം നന്നായിട്ട് നിൽക്കും പിന്നെ അപ്പറത്തൊരു കൊളോണ്ട് അങ്ങോട്ട് ഒഴുകിപ്പോകും പിന്നെ നല്ല മഴ ലാ വെള്ളം അങ്ങനെ തന്നെ നിക്കും
കൊളത്തില് നല്ല മീനൊക്കെ കിട്ടാറുണ്ടോ
ആഹ് ഓ മീനൊക്കെ ഉണ്ട് നമ്മളത് കൊളത്തിലെ മീനൊന്നും പിടിക്കത്തില്ല
ഓഹ്
ഉം വീട്ടിലുണ്ട് പിള്ളേരു മീനൊക്കെ വളർത്തുന്നുണ്ട് പിന്നെ മഴ പെയ്യുമ്പോത്തേക്ക് ആ എന്താ ഉം കളർമീനും ഗപ്പിയും അങ്ങൻത്തുള്ള എല്ലാം ഉണ്ട് മോളിയും അങ്ങൻത്തുള്ള മീനുകളെല്ലാം ഉണ്ട് പിന്നെ ഇപ്പ മഴ പെയ്യുമ്പോഴത്തേക്ക് കൊള ത്തിന്നൊക്കെ മീന് മിറ്റത്തോട്ടൊക്കെ കേറി വരും അതിനെ അവമാര് പിടി ആഹ് അവന്മാര് പിടിച്ച് ഇതണക്ക് വളർത്താനിടും
ആണോ അത് അതൊക്കെ നമ്മള് പണ്ട് സിനിമകളിലൊക്കെ കണ്ട് നല്ലാതെ നമുക്ക് ഇവിടെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ല
ആണോ ആഹ് ഇവിടെ അങ്ങനെയൊക്കെയുണ്ട് ആമ അങ്ങനെയൊക്കെ വരും ആമ കുഞ്ഞുങ്ങള് അതൊക്കെ കേറി വരും ആഹ് വരും വരും
ഓ അപ്പൊ നല്ല ഏ കാടൊക്കെള്ള അങ്ങൻത്തെ ഏരിയയാണോ
കാടൊന്നങ്ങനെ നല്ലതായിട്ടൊന്നു ഇല്ല പക്ഷേ കൊളവും തോടും ഒക്കെയുണ്ട് ഇഷ്ടംപോലെ
നിങ്ങൾ കുളിക്കാനൊക്കെ പോവാറുണ്ടോ
ഇല്ല ഞങ്ങള് കുളിക്കാനും പോത്തില്ല പിള്ളേര് പിന്നെ പോ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോവും വല്ലാതെ കൊളത്തിലൊന്നും കുളിക്കത്തില്ല
ഓഹ്
ഉം ആഹ് വിടത്തില്ല അത്ര അതിന് വേണ്ടി പ്രായമായില്ലല്ലോ കൊച്ച് മക്കളാ ഉം വിടത്തില്ല പി
ഇപ്പൊ നമ്മള് കൊറേ കേൾക്കാറുണ്ടല്ലോ ഇപ്പൊ ഇതാ ഇന്നലെ എങ്ങാനും കേട്ട്ണ് ഓഹ് കൂര് പോയടു ത്ത്ന്ന് സ്വിമ്മിംഗ് പൂളില് ഒരു കുട്ടി മുങ്ങി മരി ച്ച്ന്നൊക്കെപർഞ്ഞ്
ഓ ആത് തിരുവനന്തപുരത്തല്ലേ ഹാപ്പിലാന്റ്
ആഹ് ആഹ്
ആ അത് കണ്ടായിരുന്നു അത് ഫുഡ് കഴിച്ചന്റെ ആന്നൊക്കെ അവര് പറയുന്ന കേട്ട് ഫുഡ് കഴിച്ച് ഇത്ര പെട്ടെന്നങ്ങാണ്ട് കുളത്തിൽ ഇറങ്ങിയത അങ്ങനെ ന്യൂസി ഉണ്ടാരുന്നു അവിടെ തന്നെ ഈ ഇടക്ക് പി പിന്നെ ഇതുപോലെ ടൂറ് പോയിട്ട് അവിടുന്ന് അവിടെത്തന്നെ ഈ ഇടക്കും വരു ഇത് വന്ന് ന്യൂസ് വന്നായിരുന്നു പൊട്ടി വിണന്നും പറഞ്ഞില്ലെ കറങ്ങുന്ന സംഭവം ആഹ് ആഹ് ആ അവടെ അങ്ങനെ കൊറെേ പേർക്ക് പരിക്ക് പറ്റി അവരും ആശുപത്രിയിലാരുന്നു
ഓഹ്
അതും അവിടെ തന്നെ ആരുന്നു
ഏതായാലും അങ്ങനെക്കെയാണല്ല
ആ പിന്നെ അവിടെ കൃഷിയൊക്കെ ഉണ്ടോ
ഇവിടെ കൃഷി പറിയാന് ഇവിടെ ച ചക്ക മാങ്ങ പിന്നെ അത്പോലാനേ ഏഹ് പഴങ്ങള് നേന്ത്രപ്പഴം മൈസൂർ പഴം അങ്ങനത്തെ കൃഷികളൊക്കെ നടക്കുന്നുണ്ട്
ആ വിക്കുവോ അതോ
ആ ഞങ്ങള് കൊറയൊക്കെ കടയി പോയി വിക്കും അല്ലെങ്കില് നമ്മള് വീട്ടിലാന്നെ നമ്മള് ഓ ഹു ഹുക്ക്മലൊക്കെ തൂക്കിട്ടൂലേ ഉം ഉം ആം നേന്ത്രപ്പഴൊക്കെ ആണെങ്കിലും ഹുക്കിലൊക്കെ തുക്കിടും
ആഹ് ആഹ്
പിന്നെ ചക്കെ മാങ്ങക്കെ ചക്ക പിന്നെ നമ്മള് ള് അയൽവാസികൾക്കും അങ്ങനെ നമ്മളെ കുടുംബക്കാരൊക്കെ വന്നാല് അങ്ങനെ ഈ കൂട്ടാൻ വെക്കാ നിങ്ങടെ അവിടെ എന്താ പറയാ എനിക്കറിയില്ല ചക്കക്കൂട്ടാന് എന്നൊക്കെ പറയല്ലോ
ആ ചക്ക വേവിക്കും
ആ ചക്ക വേവിച്ചിട്ട് അങ്ങനെ കൂട്ടാനാക്കി കഴിക്കും പിന്നെ ഏ മാങ്ങൊക്കെ ചേമ് നമ്മള് ഓ കൊറേ ഒണ്ടാകുന്ന സമയത്ത് നമ്മള് കടകളിലൊക്കെ പോയി കൊടുക്കും
ആഹ് ആഹ് ആഹ് ഇവിടെ മാങ്ങൊക്കെ അച്ചാറിടും ആ ച്ചാറിടും പിന്നെ ഇപ്പൊ ഇവിടെ മാങ്ങെ, ചക്കെക്കെ ഉണ്ട് പിന്നെ ഞങ്ങക്ക് ഇല്ല അപ്പറത്ത ക്കെഒണ്ട് അങ്ങനെ അവരൊക്കെ തരും
ഓഹ് ആ അച്ചാറിട്ടാ നല്ല ടേസ്റ്റേണ് ആണ് മ മാങ്ങാ അച്ചാറിനെക്കാട്ടിലും വല്യ നല്ല ടേസ്റ്റുള്ള അച്ചാർ പിന്നെ വേറെ ഇല്ല. അത് പിന്നെ എപ്ളും അങ്ങനെ തന്നെ ഉം മുമ്പില് നിക്കും
ആഹ് ആഹ് പിന്നെ മക്കക്ക് സ്കൂളിലും കൊടുത്തു വിടാലോ?
ആഹ് ആഹ് അതന്നെ നമുക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് കൊടുക കൊടു ആഹാരത്തിൽ കൊടുത്തു വിടാന് നമുക്ക് കഴിയൂല കൂട്ടാനൊന്നും. പെട്ടെന്ന് ഇണ്ടാക്കണ്ടെ അപ്പൊ ഈ അച്ചാർ ഉണ്ടെങ്കി നമുക്ക് വേഗണ്ട്.
അതെ അതെ. ആഹ് അതെ അതെ പിന്നെ അവിടെ കറികളൊക്കെ എന്തൊക്കെയാരുന്നു ചോറിന്?
ചോറിനു ഇവിടെന്ന് കായ്പങ്ങ കറിയെനൂ. കയപ്പങ്ങ കയപ്പങ്ങ കറീന്ന് പറയുമ്പോ കൈ നല്ല കയിപ്പില്ലട്ടോ അത് നമ്മള് ഏമ് കൈപ്പങ്ങെ തക്കാളീം
കൈപ്പങ്ങിന്ന് പറയുന്ന പാവക്കആണോ?
അതെ അതെ ആ നിങ്ങളവിടെ പാവക്കാ നേക്കാണല്ലേ പറണ്.
ആഹ് ആഹ് ആഹ് ആഹ്
ആ ഈ പാവക്ക നമ്മൾ കറി വെക്കുമ്പള് പാവ ഇന്റെ കൈപ്പ് വരാതെക്കാന് വേണ്ടിട്ട് നമ്മള് പാവക്ക ഒന്ന് വെള്ളം പാർന്നൊന്നു ഒന്ന് തിളപ്പിച്ചെടുത്താതി അതിന്റെ കൈപ്പ് കൊറേ ഒക്കെ ഒഴുകി പോകും വെള്ളം പാർന്നൊന്നു ജസ്റ്റ് ഒന്ന് തെളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളം ഊറ്റി എടുക്കണം എന്നിട്ട് സവാളേംതക്കാളിയൊക്കെ വഴറ്റിയേക്ക് നമ്മളെന്ത ചെയ്യാ ഈ സവ ഈ കൈപ്പങ്ങ ഇട്ടിട്ട് ഉപ്പുവിട്ടിട്ട് ഒന്ന് കൊറച്ചേരം വെന്ത് കഴിയുമ്പ നമുക്ക് തേങ്ങ അരിച്ചതുണ്ടല്ലോ നല്ല വെളുത്തുള്ളി ക്കെ ഇട്ടിട്ട് അരച്ച തേങ്ങാപ്പാല് നമ്മളെന്താ ചെയ്യാ അയ്ലേക്ക് ഒഴിച്ചെടുത്ത കയ്പങ്ങ എടി നമ്മള് വിചാരിച്ചു പാവയ്ക്ക ആവുമ്പോ നല്ല കയ്പ്പായിരിക്കു
ആഹ് ആഹ്
അപ്പൊ ആഹ് അതേപോലെ കറിയൊക്കത് മിക്ക ആൾക്കും അറിയില്ല ഈ പാവക്ക
ആഹ് ഇവിടെ നമ്മള് പാവക്ക മെഴുക്ക് വരട്ടുവല്ലേ
ആഹ് ആഹ് ആ ഒന്നാമത് മെയിനായിട്ട് എന്താ നല്ല കയ്പ്പായിരിക്കും അതൊന്നും മക്ക
ആഹ് അതെ ആഹ് അവര് കഴിക്കാറേയില്ല പാവയ്ക്ക
പിന്നെ ഇവിടെഇന്ന് ഉണക്കൽ മീനേരുന്നു
ക്ക് അല്ല പാവയ്ക്ക നന്നായിട്ട് ഉണക്കി ഇങ്ങനെ വറുക്കത്തില്ലേ അത് അറിയാം
അതറിയില്ല അതെങ്ങനെയാ
ആഹ് അതിങ്ങനെ നമ്മളരിഞ്ഞു വട്ടത്തിലും നീളത്തിലൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ട് ഉപ്പിട്ട് ഒണക്കും ഉണക്കിട്ട് അത് നമ്മള് വ വറുത്ത തിന്നും
ആഹ് അതായത് എണ്ണയിലിട്ട് വറു
ആഹ് വറുത്ത് ആ ഈ ചോറിന്റെ കൂടെ കഴിക്കുന്ന അല്ലാതെ കൈപ്പ് വലുതായിട്ട് കാണത്തില്ല ചോറിന്റെ കൂടെ നമ്മൾ കൊണ്ടാട്ടം മുളകൊക്കെ കഴിക്കത്തില്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പം ആ ഈ സദ്യ നിങ്ങളെ സദ്യ സദ്യക്കെ അടിപൊളി
സദ്യ
സദ്യക്കൊക്കെ ഇത് അടിപൊളിയാക്കാര
ആഹ് അടിപൊളി ആഹ് അടിപൊളി പിന്നെ മീനൊന്നും ഇല്ലാരുന്നോ
മീൻന്ന് ഉണക്കൽ മീനേനു നമ്മളിവിടെന്നിപ്പോ മീന് കൊണ്ടുവരുന്നില്ല നല്ല നല്ല വ ലിയാണ്ന്നൊക്കെ പറയണ്ട്
ആഹ് ഈ മഴ ആയോണ്ട് നീ മീന് ന-
ആഹ് മീന് കിട്ടാനേ പണിയായിരിക്കും പ്പളെ അപ്പൊ ഈ നാട്ട് ഇവിടെയൊക്കെ മീൻ വരുന്നത് ഇപ്പോ കുറച്ച ആയി പെരുന്നാളൊക്കെ കഴിഞ്ഞാരെ പെരുന്നാള് കഴിഞ്ഞാല് പിന്നെ ഇറച്ചിമ്മൽ നമ്മളിങ്ങനെ നിന്നിരുന്നു
അതെ അതെ ഒരാഴ്ചയോളം എല്ലാ വീടുകളിലും ബീഫാരുന്നു
ആഹ് അപ്പൊ പിന്നെ പിന്നെ ഉം അതൊക്കെ കഴിഞ്ഞു തൊടങ്ങിയപ്പോ മീന് മീൻകാരൻ പ്പോ വരലും ഇല്ല
ആഹ് ആഹ് ഇവിടെ ഇപ്പ മീന ഇവിടെ ഇന്നും മീനായിരുന്നു ഉലുവാന്ന് പറയുന്ന മീൻ അറിയാവോ ഉലുവ ഉലുവാന്ന് പറയും
അത് ഞാൻ ആദ്യായിട്ട് കേക്കാണ്
ആഹ് അത് കണ്ടാ നമ്മടെ ചേരയില്ലേ ചേര അതുപോലെ നീളത്തി ഇരിക്കും, ഞാന് ഇവിടെ വന്നാ കൂട്ടുന്നത് ആഹ, പ്പം എനിക്കിഷ്ടല്ല ഞാൻ കഴിക്കത്തില്ല പക്ഷെ നല്ല ടേസ്റ്റാന്നറീന്നെ, ഇക്കക്കെ പറയും ആഹ എനിക്ക് അത്ഇങ്ങനെ പൊരിക്കും മുളകരച്ച് വെക്കും, വർക്കാൻ നല്ല മാംസള്ള മീന കണ്ടാ ല്ല ചേര പോലെ നീളത്തി ഇങ്ങനിരിക്കും, എങ്ങനെ മുള്ളുണ്ട്, മുള്ളുണ്ട്, മുള്ളുണ്ട്.
ആണോ, ഉം ഞാൻ പറഞ്ഞ പോലെ ഇത്ങ്ങെ നമ്മളിവിടെ തളമീന്ന് പറയും അതൊന്നല്ലേക്കു,
ആണോ, ഇങ്ങനെ ഇരിക്കുവാണോ?
അതായത് ഭയങ്കര നീളമായിരിക്കുംത് ന്നിട്ട് അയ്ന്റെ വാലും നല്ല ഹ് നല്ല കട്ടിള്ളെ മ്മ് ചുണ്ടു ആയിരിക്കു അയ്ന്,
ആഹ് ഇവിടെ വന്നാ ഞാൻ ഈ മീനൊക്കെ കാണുന്നത്, ആഹ്, ഇവിടെ വന്ന ഞങ്ങളെ അവിടൊന്നും ഈ മിനില്ല ഇവിടെ വന്നിട്ടാനാന്, ഇക്കാടെ വീട്ടിൽ വന്നിട്ടായിമീനൊക്കെ കാണുന്നെ പക്ഷെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കറിയൊക്കെ വെക്കും കൂട്ടാൻ ഇഷ്ട ട്ടവല്ല
ആഹ അത്ച്ചാല്, പ്പൊ അതിന്റെ ടേസ്റ്റ് അങ്‌ട്ട് പിടിക്കുന്നുണ്ടാവൂലലേ,
അല്ല ഞാൻ ക ഇത് ഇങ്ങനെ ചേര പോലെ ഇരിക്കുന്നോണ്ടേ കഴിക്കനൊരു മടിയാ,
ആഹ്, ഓഹ് അയ്ജിച്ച് ലേ,
അല്ലാതെ ടേസ്റ്റാണ് പക്ഷെത് നമ്മള് ഇത് അറിയാത്തവർക്ക് കറി വെച്ച് കൊടുത്ത അവര് നന്നായിട്ട് കഴിക്കും ഇത്. കണ്ട് ചേര പോലെ അല്ലാന്നൊക്കെ, അതെ നമ്മള് കണ്ടിക്കും നമ്മുക്കല്ലേ അറിയത്തുള്ളൂ എങ്ങനെ ഇരിക്കുന്നുന്ന്, ആഹ് അവര് ആഹ്, ശെരി ശെരി.